ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ണ്ട് ഞാന് പെട്ടന്ന് അന്തം വ്ട്ട മാതീര്യായിട്ട് നെറ്റ് ഓണാക്കിയിട്ടില്ല പറഞ്ഞ് ചെയ്തു ഉം
ഉ പിന്നെ ഭക്ഷണം കഴിച്ച
ഭക്ഷണം കഴിച്ച് ഇനിക്ക് കേൾക്കണില്ലേ
ആഹ് ഇല്ലങ്ങോട്ടും അതിതായ് തോന്ന്ണ്ട് ആ ഇപ്പ കേക്ണ്ട്
ഞാൻ ഞാൻ ചോദിക്കണെന് മറുപടി കിട്ടില്ല അതാ ഇനിക്ക് ഞാൻ കേൾക്കണില്ലേ ചോദിച്ച്
ആ കേട്ടിട്ടില്ലേ ആ കേൾക്ണ്ടായിന്നില്ല ആ ഇപ്പൊ കേൾക്ണ്ട് കേൾക്ണ്ട് കേൾക്ണ്ട് പ ആ സുഖാണ്
ആ ഭക്ഷണൊക്കെ കഴി
ആഹ് ഭക്ഷണം കഴിച്ച് ഞാന് ആ പാത്രം കഴ്കാൻ വേണ്ടിയാണ്ടൊക്കെ പെറുക്കി കൂട്ട്യാന് ഇപ്പൊ നമ്മളെ അടുക്കളേടെ പൊളിച്ചിട്ടൊണ്ട് ഇപ്പോ പൈപ്പും വെള്ളൊന്നും അകത്തില്ല പൊറത്ത് ക്‌
ഇ ഇനിയും വന്നിട്ടില്ലേ അതൊന്നും ശരിയാ
ഉം ശര്യാക്കാൻ വന്നട്ടില്ല
വല്ലാത്തൊരു കഥങ്ങള് ഒരു തല വെച്ച്ണ്ടാക്കല് മറ്റേ തല വള്ളത്തിന് മണ്ടേല്
വെള്ളത്തില് ഇപ്പ വെച്ച്ണ്ടാക്കല് കഷ്ടായി പിന്നെ വെള്ളത്തിനാണ്
അതോടെ സുഖമായി വെള്ളത്തിനും വേണ്ടന്നല്ല വെള്ളം കൂടെ ഉണ്ടായാലല്ലേ ഇപ്പൊ ഒരു സുഖം കിട്ടുള്ളൂ
ഉം ഒരു സ്പൂണ് കൈ്യണതൊക്കെ പുൊറത്തിറങ്ങി വേണ്ടന്നേ ചോറ്റക്കെ കൊുമ്പാങ്ങനെ കറി പിന്നെ നീ വച്ചത് നാന്തല് പിന്നെ പയർത്തിത്
പശച്ചമിന
എല്ലാം നക്ക ഉണക്കരാ
ഏ ഞൻ വിചാരിച്ച ഏത് ട്രോളിംഗ ആണെങ്കും നിങ്ങൾക്ക് വല്ിയ മീനക്കാറ് നമ്മൾ
ആ് മീനൊക്കെ ഉണ്ട് ഇന്നലെ വെള്ളിയാഴ്ച ആയത കൊൊണ്ട് ഇന്നലെ കിട്ടിട്ടില്ല ഇപ്പ ഒന്ന്ിട്ടീരിക്കണ ഇന്നത്തൊ നാടണ്ടാ
അങ്ങനെയന്നില്ല ഉ നമ്മുക്കൊരു ഉണക്കല് മുട്ടിയകുമ്പോ ദേഷ്യം വരും മീന ഇപ്പോൊ ട്രോളിങ് ആകുമ്പോ ഭയങ്കര വിലയെന്ന് തോന്നുന്നുണ്ട്
ആഹ എല്ല കലയാണ് അവിടെ എങ്ങനെ മീനുകല്ലന
ഇവിടെ മീന് ട്രോളിംഗ അയിന്റെ ശേഷം സത്യ ല് മിലുള്ള രീതിക്ക് ആ മീന്റെ ഏരിയക്ക് തന്നെ പോയിട്ടില്ലറ്റ മറ്റേ ഞാൻ വിളിച്ചിട്ട് പോക്കാണ് എന്നി് അങ്ങാടി പോയിട്ട് വാങ്ങിട്ട് വരലല്ലേ അല്ലെങ്കിൽ വരൂല വലിച്ച് കൊണ്ടുപോകുമ്പോ അത് വരും അപ്പൊ കൊറച്ചണ്ട് വാങ്ങിട്ട് വരും നീന്നിട്ട് ആഹ ഇപ്പൊ ട്രോളിയും കൂടെ ആയിട്ട് അതി വെച്ചാൻ കോഴണറ കോഴിക്കുമ്പോ വനേന ഒക്കെ വേല
ആഹ കോഴൽ ഞ്ഞും തിന്നാൻണ്ടാവും ഇത് മീനാണെങ്കില് തിന്നാനും ഉണ്ടാവില്ലേ എഏ
ആ
കോയി്പ കോോയിമ്മല്ലന്ന ഇത് മീനാകുമ്പോ രണ്ടെണ്ത്ത് കൂടുത എടുത്താ പിന്നെ തത്തി ഇല്ല അങ്ങനത്തെ മീനാണ് അത്രക്ക് ബലിയാണ് ഒരു മത്തിക്കന്നെ ഉണ്ടാവ നൂറ്
ഭയങ്കര കാലാണ്
എന്താണപ്പ അറല്ലക്ക
മ എന്തടി മഴ ഇണ്ടായിനന്ന്
മന്നുംല്ല അതിനത്ത് ചോറൊന്നില്ലേ
ആഹ് ചോർന്നലൊക്കെ കഴിഞ്ഞ് ഞാപ്പൊ ചോന്നു കഴിഞ്ഞഞ് എല്ലാരും ഒരു ഇതിൽ അടിപട്ട് കണ്ടപ്പോ പോന്നതാണ്
ആഹ
അണ്ട ഇങ്ങളതൊക്കെ എല്ലാരും കഴിഞ്ഞ കിടന്നാ
കഞ്ഞിട്ടന്നാ കൈ ഓരോത്തക്ക് കഴ്യന്നേ അപ്പൊ ഞാന് ആ പാത്രങ്ങ ഇങ്ങനെ വു സ്ത്രൊക്കെ മാറ്റി ഒക്കെ പെറത്തി പുൊറത്തിറങ്ങി പുൊറത്തിറങ്ങാണ്ടിക്കുമ്പോഴാണ്
ഉം മക്കള ഇറങ്ങിയാ കുട്ടിയാല വർക്ക കുട്ടിയൾ ഇറങ്ങിയന്ന് ചെറുത ഉറങ്ങീന
രിഭഞ്ഞിക്കുമ്പോ ഇ ഇറങ്ങിപ്പ നേരത്തെ ഇറങ്ങിയ മരുബിന നീച്ചിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്നില്ല പോയിന്ന അപ്പൊ പിന്നെ നേരെ വാട്ടുകാരന്ന് ഇറങ്ങിരിക്കണ
എന്തേ നിങ്ങക്ക് പോവാാന് ഗ്യാസിറത് എന്ത് ശരിയാക്കാനാണ്
ഗ്യാസ് നമ്പർ മാറ്റാണ് മാറ്റാണ്
ഫോൺ നമ്പറ എയ് നമ്മള് തിരു പോയി ശെരിയാ അവ്ടെ
വേറെ ആളെ പേരിലാര്ന്നു അത് ഞ്ഞമ്മ ഇന്റെ പേരിക്കാക്കാൻ മാണ്ടി ആഹ് ഇന്റെ നമ്പറ്ക്കക്കാൻ വാണ്ടിയാണ്ട് അവ്ടെ പോയി മാറ്റണം ആഹ് ന്റെ ഫോണക്ക് മറ്റേ ബുക്ക് യ്യാനൊന്നും പറ്റ്ണ് ആ ആ ന്റെ ഫോണ് ബുക്ക് ചെയ്യാനൊന്നും പറ്റൂലാരുന്നു അത് രണ്ടെട്ടം വണ്ടി വന്നു ബുക്ക് ഞമ്മള മാരന്റെ
ഏ മാരന്
അ ആ ആ മാര ഇവ്ട്ല്ലല്ലോ അപ്പ മാര ഇനി ആ മാരം വേണം വിളിച്ച ബുക്ക്യ്യാന് ട്ടൊ അപ്പ ഇവ്ടെ ഇല്ലാത്തതൊണ്ട് നമ്മെ പേരിക്ക് നമ്പർക്ക് ആക്കി വെച്ച്ക്ക്ണ്
അല്ല ആ നമ്പറിന്ന് ആരെങ്കിലും വിളിച്ചാ പോരെ-
ഏഹ് ആഹ് അപ്പൊ അങ്ങനൊന്നും പറ്റൂല ഇപ്പൊ വിളിച്ച ഫോണും ഒ ടി പി ഒ ക്ക ആഹ് നമ്പറിലങ്ങട് കാട്ടി കൊടുക്കണം ഏത് ഫോണന്നല്ലേതൊക്കെ ഓ ടി പി അയിലല്ലേ വരിയാ
ആഹ് ഒ ടി പി ഇന്റെയിക്ക് ഇന്ന് ട്ട് ഇന്ക്ക് ഇബ്ട്ത്തെ മാരൻസ് എന്താ ഷെയർയ്ത് തരലാണ് ഞാൻ എന്നിട്ട് കാണിച്ചു കൊടുക്കലാ കഴിഞ്ഞ പ്രാവശ്യക്കെ
അവിടുന്ന് ഇങ്ങട്ട് ഷെ അവ്ട്ന്ന് ഇങ്ങട്ട് ഷെയറെയ്യാൻ പറ്റുലല്ലോ
ഏഹ് മെസ് അതല്ലാ ഞാൻ പറഞ്ഞത് മെസ്സേജ് വരണത് മെസ്സേജ് ഞമ്മക്ക് അതല്ലൂട്ടിയെ ഞമ്മക്ക് മെസ്സേജ് വരുവല്ല ഇതിന്ന് ബുക്ക് എയ്ത്ക്ക്ണ് പറഞ്ഞ്കാണ്ടേ ഒ ടി പി ക്കെ വന്ന്കാണ്ട് അത് എന്താണ് ഇനിക്ക് ഇന്റെ ഫോണിക്ക് വാട്സപ്പ്ക്ക് മെസ്സേജാക്കും അപ്പൊ അത് കാണിച്ച് കൊടുത്താൽ മതിയല്ലേ നമ്മക്ക് അപ്പോം ക്ക്‌ ത് കണ്ടാ മതിയല്ലോ
ആഹ് ഇതങ്ങനെ പറ്റ്ണില്ലല്ലോ ഇത്ങ്ങനെ പറ്റ്ണില്ലേ അന്ന് ചെയ്തോക്കി അപ്പൊ പറ്റ്ണില്ല അവ്ട്ന്ന് കിട്ട്ണില്ല ബ സിമ്മ് മാറി സിമ്മ് മാ മാരൻ കൊണ്ടയ്ക്കല്ലേ ക്ക്‌ അവ്ട്ന്ന് പറ്റണില്ല നല്ല ആഹ് അതുകൊണ്ടാണ് ഉം സിമ്മ് ഇണ്ടാരിക്കണം അതുകൊണ്ടാ ബുക്ക് ചെയ്യാൻ പറ്റാത്തെ അല്ലെങ്കി ഞാൻ ബുക്ക്
ആഹ് അപ്പ മ
ആഹ് കേട്ട്ണ്ട്
ഓളതും മാരന്റെ മാറ്റാനയ്ക്കാരോ
ഏഹ് ഓക്കില്ല ഓള് ക്ക് തൊണക്ക്‌ വന്നതാണ് ഓ ഓളെ പേരിക്ക് ന്നെയാണ് ഓളെ പേരിക്കന്നെയാണ് ഓനെ എനക്ക് തൊണക്ക് വന്നതാ
അ അൻ ഓൾക്ക്‌ അറിയേക്കാരെ അതൊക്കെല്ലേ ഇജ് കണ്ടിട്ട്ൺല്ല.
കണ്ടിട്ട് ഓളും കണ്ടിട്ടൊന്നുല്ല. അങ്ങള് ചോദിച്ച അറിഞട് പോയി ഓട്ടോറിഷക്കാരോട്. ചോയിച്ച ർഞ് പോയിട്ടാ ആടെ ചെന്നപ്പോ എല്ലാരും കണ്ടു ഓളും ഞാൻ ന്നാലും കൊറവാ പിന്നേം എത്ത്ണ് ണ്ട്. നമ്മള് പിന്നെ അടീക്കാ ഓള് പിന്നെ ഇതീലുസ് അഹ് ഓള് ന്ന് തിരുയ് സക്കന്റെ പ്പം അംഗവാടിന്ന് എവിടെയൊക്കെ പോയിങ്ങണ്ടൊക്കെ
ആഹ് പിന്നെ ഇങ്ങക്ക്‌ന്ന് മഴ ണ്ടായിന്നൊ?
ഇന്നില്ല ഇവ്ടെ മഴ ഇല്ലല്ല.
പിന്നെ ഇന്ന് ഞാനും ഇബ്ട്ന്ന് പോയിന്ന് പോയപ്പോ ഉം മോനെ എൽപ്പിച്ചിന്ന് പ്പ ഏഹ്
എങ്ങോട്ടാ പോയിന്നെ?
ഞാന് ന്നു ന്റെ കണ്ണിന്റെ ഒര്ത് സുഖംണ്ടായിന്നില്ല കണ്ണിനെ കാണിച്ചാലൊ ആഹ് കരുതിയാണ്ട് ബ്ടെ അടുത്തുള്ള ഒര് ഇതിന്ന് കണ്ണ് ടെസ്റ്റ് യ്തപ്പോ ഗവൺമെന്റിന്റെന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ഓല് ക കണ്ണടക്കെ എഴ്‌തി തന്ന്. പക്ഷെ ഓല് ത എഹ് തലവേദന അങ്ങനെയൊക്കെ പറഞ്ഞപ്പൊല് ർഞ് ങ്ങള് ഡോ ട്ടെര്ത് പോവൂ ഡോക്ടല്ല ടെസ്റ്റ്‌ യ്യ്ണ ആൾകാരാത അങ്ങനെ പോന്നതാ ഞാനാ ജില്ലാസ്പത്തിക് പോയിക്കാണ്ട് കാണിച്ചൊട്ത്ത് അപ്പൊ കായ്ച്ച ക്കൊറവൂണ്ട്. ചെറിയ അക്ഷരങ്ങളൊന്നും കാണൂലേ
ആഹ് ആഹ് അത്ണ്ടാവും ഇൻക്കുംണ്ടല്ലാത്. ഫോണ്ക്കൊക്യ ചെറിക്ഷര ഞാൻ കണ്ണട ഫോൺക്കോക്കുമ്പ കണ്ണടക്കാണല്ലോ.
ഇജ് ന്നൻ അൻക് കണ്ണടണ്ട്.
ആഹ് ഞാബടെ, ഗവണ്മെന്റ് ആസ്പത്രി പോയിട്ടിതെ പോലെ കണ്ണിന്ന്ങ്ങെനെ വെള്ളം താ ഞാൻ പോയി അപ്പൊ ന്നോട് കാഴ്ചക്കമ്മിന്റെത് വരാണ് പറഞ്ഞ് അപ്പൊര് കണ്ണാട എയ്തി തന്നു അർന്നൂറ്റയ്മ്പർപ്യാ
ക്ക് വെളിച്ചൊന്നും കാണാൻ പറ്റൂടോ രാത്രി പ പകൽ കൊയ്പ്പല്ല രാത്രിക്കകത്തെ വെൾ ച്ചൊന്നും പറ്റൂല ഫോണ്ക്ക ഫോണ്ന്റെ ത വെൾച്ച തീരെ പറ്റൂല
ആ കണ്ണ്ര് ചാതി ആക ന്നട്ട് കണ്ണ്ക്ക് വെള്ളം ഒൽച്ചിണ് അങ്ങനെയൊക്കെല്ലേ കണ്ണ്ന്ന് വെള്ളൊലിക്ക്‌ണില്ലെ ആ മേ മേലെ മേലെങ്ങനൊര് തടവ് പണിന്റെ മേലെ പോളക്കൊരു തടവ് ആ
ഉം ഉം അങ്ങനൊക്ക ഉം അപ്പന്നോട് പ്പ താൽക്കാലൊര് തുള്ളിമര്ന്ന് തന്ന്കാണ്ട് എ രണ്ടാഴ്ച കയ്ഞ്ഞിട്ട് ആളേം കൂട്ടി വരാൻ പറഞ്ഞീന് നമ്മക്കൊ ആളെ കിട്ട്ണ് ഇള്ള ബടെ ഒര് മോന്ള്ളത് മറ്റേ എ ഉം കുട്ട്യാളെ പ്പിച് കാണ്ട് പോയതെയ്ക്കാരം
അതിനത് കണ്ണാടി ആ
അയ്ൻ കണ്ണടക്കോല് എയ്തി തന്നിട്ടില്ല്യ ഓല് എ ഉം ന്താണ് രണ്ടാഴ്ച കയ്ഞ്ഞ്ട്ട് പിന്നെ ഒമ്പതണിയാവുമ്പോത്തിന് അവ്ടെത്തണം പറഞ്ഞ കാരണം ന്താ വെച്ചാല് ഉ കണ്ണില് മര്ന്ന് ഉറ്റിച്ച്ങ്ങാണ്ട് നക് നക്കാനാണ് അതൊക്കെ വി കണ്ണിന്റെ നെരൻമ്പൊക്കെ വികസിപ്പിച്ച് നോക്കണംന്നർഞ്ഞ് കാണ്ടേ
ഊ ഇപ്പ അങ്ങനെ അങ്ങനെന്നും ചെയ്തിട്ടില്ല നക് വെറും കണ്ണ് ടെസ്റ്റെയ്തിട്ടാണ് കാഴ്ച കമ്മിന്റത് വരാണ് പിന്നെർഞ്ഞാല് ൻക്കതല്ല ഇ കൊ കൊത്ക് തിരി കൊത്ക് തിരി കണ്ണ്ല് കുത്തി കണ്ണ് പൊള്ളീനില്ലേ അന്നന്നെ അവ്ട്ന്നാ ഡോക്ട് പറഞ്ഞ്ണ് കൊ ച്ച് കഴിയുമ്പോ കാഴ്ചക്കൊര്ത് മങ്ങല് വരൂട്ടോ ന്നൊക്കെ
കൊത്ക് തിരീം കത്തിച്ച് എല്ലേ കൊർച്ച് മെയ്ക് തിരിയാണ്ട് കത്തിച്ചെച്ച മതി ന്നാ പിന്നെ എൾപ്പായല്ലോ അതുംകൊണ്ട് നട്ക്കാന് ഹും ഹ്
അന്ന് പൊള്ളി അന്ന് പൊള്ളിയെപ്പോ പർഞ്ഞ് ആ കത്തിച്ച്കാണ്ടെടീ കട്ടിന്റെ ചോട്ട്ക്ക്‌ കൊ ണ്ടോകേര്ന്ന് അത് ആ കട്ടിന്റെ ആ പടില്ലേ അയ്മ്മേ തടഞ്ഞ്ങ്ങാണ്ടെ കണ്ണ്ക്കണ്ട് കുത്തി പെട്ടന്ന് അത് നേരം ബെൾക്കുന്നരെ കണ്ണ്ന്ന് വെള്ളൊൽച്ട്ടും കടഞ്ഞ്ട്ട്ങ്ങട്ട് ഈ ഞാനും പോയി പോയി ന്നട്ട് അവിടെന്ന് ഓല് പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞ്ക്ക്ണ് കൊർച്ചു കയ്യുമ്പോ കാഴ്ചക്കൊരു മങ്ങല് വരുട്ടാ ത്തേകണ്ണിനാണ് അങ്ങനെ പിന്നെ വാ അക്ഷരങ്ങൾകൊക്കെ അത് ഒരക്ഷരള്ളെ രണ്ടും മൂന്നാക്ഷരൊക്കെയായ് തൊടങ്ങി
ആ ന്നാ ൻക്കും ണ്ട് രണ്ട് കണ്ണിനുംണ്ട് ഓല് ഇട്ട് തരുന്നതൊ ഇട്ട് തര്ണതൊന്നും ഇൻക്ക് കാണ് ണില്ല്യ വിട്ട് എന്തൊക്കൊ ഒക്കൊ കൂടി മന്ന് ഞാൻ എന്താ പറയാ ഇക്ക് അറീണില്ല ഇക്ക് വായിക്കാനും കിട്ട്ണില്ല പറഞ്ഞ് ഞാന് പിന്നെ അത് മാറ്റി തരുമ്പ ആ കയ്യിണ് ണ്ട്
വല്യേദ് വല്യേ പിന്നെ കൊറയെ നന്ന ചെറുതേള് പിന്നെ അയ്ന്റെ കൊയപ്പൊന്നുല്ല
ആ ഇന്ക്കും അതെന്നേണ് വൽതാളൊക്കെ കാണ് ണ്ട് ഓല് തെര്ണ കാൺചെരാ വൽത് കാൺണ് ണ്ട് അത് ചെർത്ത്ണ്ടാവൂല നന്ന ചെർതല്ലെങ്കിലും കൊർച്ചാെക്കെ ചെർതെക്ക്ണതേ കാൺണില്ല ഉം അങ്ങനെ ഏതായാലും ഇപ്പ എന്താ പറയാ രണ്ടാഴ്ചം കൂടെ കയ്ഞ്ഞി ട്ട് മര്ന്ന്ച്ച ആളെയും കൊണ്ട് വരാൻ പർഞ്ഞ്ണ് അന്ന് ടെസ്റ്റ് ചെയ്ത്ക്കാണ്ട് കണ്ണടെക്കെ എഴുതിത്തരാം ഇങ്ങൾക്ക് കാഴ്ചറ്റത് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ ഞാൻ പർഞ്ഞ് ഇപ്പെയ്തൂലെ കണ്ണട ചോയ്ച്ച് ഇപ്പൊ കണ്ണട എഴുതൂല അന്നാ ടെസ്റ്റെയ്തിട്ട്
ഇ ഏ താണല്ലേ ആ ഞൻ അവ്ടെ പെരീന്ന് പെരീന്ന് പെരീന്ന് ഞാനവ്ട്ത്തെ എറണാശീൽയപ്പോ അവ്ട്ന്ന് ഒര് നോക്കിയപ്പം പർഞ്ഞു അന്ന് കണ്ണാടാണ്ട് കുട്ട്യാളൊക്കെ വൽച്ചാെട്ടിച്ചിട്ട് എറിഞ്ഞൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ പിെ ഇമ്മടെ എറണാകുളത്തേക്ക് പോയി അപ്പ അവിടന്ന് തു അ പിന്നെ കുഴപ്പില്ല
അങ്ങനൊക്കെ കൂടെപ്പ ഇന്ന ഇത്തെ ദിവസാണ് കഴിഞ്ഞഞ് അറിയ അവിടെ പോയാ പിന്നെ ഒരു ദിവസത്തെ കണക്കാണല്ല. വകുന്നേരം ആവണോ അങ്ങനെക്ക കൂടെ ആയിട്ട് ഇന്ന് പോയി അപ്പൊ ഒക്കെ മോന ഏൽപ്പിച്ക്കാണ്ടേ ഞാന ഇ മടിച്ചു നക്കേന്ന് മറ്റവന് നളോളിയും പിന്നെ ചിണുങ്ങലും ഒക്കെ കൂടായ എനിക്ക് ഇളകി അതും കണ്ടീല്ല ഞാങ്ങ കൂടൊയിട്ടും ഞാനാണ്ട് നമ്മളെ നോക്കാൻ നേരല്ലേ എല്ലാരും നോക്കി നോക്കി മാമ്മെ കണ്ണൂില്ല കാാര് ഇല്ല മാതിരിയായി ഞാനന്നെ രണ്ടും കല്പ്പിച്ചാണ്ട് പോയി
ആഹ മറ്റേ നമ്മളെ കണ്ണിന് ഒരു തടവയ കൊണ്ടല്ലേ കണ്ണിന് എന്തൊക്കെ എത്ര തട്ടിയാലും കുത്തിയാലും പോകാത്തൊരു കരട് പോലെ
ഉം ഒരു സവര്യ മണലൊക്കെ ചാടിയാൻ മാറ്റ
ആ അതന്നെ മണല് അ തട്ട കു കൊറേ കത്തി വക്കും വെള്ളംക്
ആ കേഴുകിയാ പോകൂല ആ എനിക്കിപ്പ തുളി മരുന്ന്ണ്ട് രണ്ടായിര ക്കെ തുള്ള മട്ടീച്ചപ്പ ഉം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അറിയടൊക്കെ ഇട്ട് ഒപ്പിച്ച് പോണം
ആഹ് പോയിക്കോണ്ട ധർ്മാസത്തിരിപടെ ധർമാസംല്ലല്ലട്ടോ മമാരുണ്ടിട്ടാക്ക കണ്ട് നല്ല ടെറ്റ് ചെയ്ട്ട് ക ഉ